ആഹ് എന്താ വർത്താനൊക്കെ?
ആഹ് വർക്ക് ഞാനിങ്ങെനെ ഒരു ബുക്കൊക്കെ ഇങ്ങെനെ നോക്കിക്കൊണ്ട്‌ര്ന്നെയായ്ര്ന്നേ പുസ്തകൊക്കെ വായ്ക്ക്യാനേ
ആഹ് അത്ശരി എന്തേം പഠിക്ക്ണ്ടോ?
അഹ് ഇല്ലാ പഠിത്താെ ഒന്നു ഇല്ലാ പഠ്ത്തോ കഴിഞ്ഞ് അല്ലാതൊര് പുസ്തക ഇങ്ങെനെതാ യോഗെയെ കുറിച്ചൊക്കെ ഇങ്ങെനേ
ആഹ് അത് ശരി
ആഹ് അതാെക്കെ ഇങ്ങെനെ നോക്കോണ്ട്‌ര്ന്നെയാത്
ആഹ് യോഗ വളരെ ഞമ്മക്ക് മ്മളെ ശരീരത്തിനും ഞമ്മളെ എല്ലത്തിനും വളരേ നല്ലതാണല്ലോ ഈ യോഗ
അതെ അതെ ആന്ന്
പ്പ ഈ കയ്ഞ്ഞ ഇരത്റണ്ടാന്തി അല്ലേന്യോ യോഗാദിനം
ആയ്ര്ന്ന് അതെ അതെ
പിന്നെ മക്കൾക്കൊ ക്കാ പഠ്ത്തത്തില് ശ്രദ്ധ കിട്ടാനൊക്കെ യോഗ ചെയ്യ്ണെത് വളരേ നല്ലതാ ഒര് ഒര് മെഡിറ്റേഷെൻ യോഗണ്ട് ഞങ്ങ്ക്കന്ന് ഡോക്റ്റ് കാൺച്ച് തന്ന്ട്ട്ണ്ടേയ്ര്ന്നു
ആഹ് ആഹ് നമുക്ക് ഈ ആഹ് മുതിർന്നവർക്ക് മാത്രമല്ലല്ലാെ യോഗേ കുട്ടികെൾക്കും ഗുണം ചെയ്യുന്ന ഒരു ശീലവാ ദിവസം ഒര് പത്തോ പതിനഞ്ചോ മിൻറ്റൊക്കെ യോഗ ചെയ്യ്ന്നെത് അപ്പൊ കുട്ടികൾടെ ആ ശാരീരികവും മാനസ് സികവുമായ വളർച്ചക്കെക്കെ സഹായിക്കുകയും പിന്നെ മുതിർന്നവർക്കായാലും ഉറക്ക ത്തിന് നല്ലെ ഇല്ലേ ഉറക്കം കിട്ടാനും
ആഹ്
ആഹ് ശാരീരികമായ ഒള്ള അവസ്ഥക്കുവെല്ലാം മാനസികവും നല്ല ഉന്മേഷം കിട്ടാനുള്ളെ ഒന്നാ യോഗാ
അതെ അതെ ഞാനെന്റെ മോൾക്കൊക്കെ ചെയ്ത് കൊട്ക്കാറുണ്ട്
ഉണ്ടല്ലേ
ഉം ട്ട്യാൾക്ക് ചെർതായ്ട്ട്ല്ല ബേസ്ക്കായ്ട്ട്ള്ളെ കാര്യങ്ങെള്
ആഹ് ആഹ്
പിന്നെ ഇപ്പ ഇസ്കൂൾകളിലും പ്പ യോഗ ക്ലാസാെക്കാ താെടങ്ങീട്ട്ണ്ടല്ലോ
ഉണ്ടു ഉണ്ട്
ഉം
ലോകെമെമ്പാടും ഉണ്ടല്ലോ അത്പ്പോ യോഗേ അതെ
പണ്ടൊന്നും ഇങ്ങെനെല്ലേര്ന്ന് നമ്മെള് പോയന്നാെന്നും
അയ്യോ അല്ല ശരിയാ ആ അവസ്ഥയൊന്നും അല്ലല്ലാെ ഇപ്പം അതെയതെ
ക്കെയാണ് ഞമ്മളെ മക്കൾക്ക് ഗവൺമെന്റ് സ്കൂൾകൾലെന്നെ അപ്രൂവ്ഡായ്ട്ട്ള്ളെ
അതെ അതെ പല കാര്യങ്ങളാ അവർക്ക് വേണ്ടി ഇപ്പം നടക്ക്ന്നത്
ഞമ്മാെക്കൊക്കാണെങ്കില് അന്ന് ഒര് ചോറും ഒര് പയറുപ്പേര്യോ അല്ലെങ്കില് കഞ്ഞ്യോ അല്ലെങ്കിൽ ഒര് സാമ്പാറ് നീട്ട്യാെര് താളിപ്പോ അങ്ങനൊക്കെ എന്തേലുണ്ടേന്നു
ആന്നാന്ന്
ഇപ്പം പ്പായ്ച്ചേലൊരൂസം ചിക്കം ബിരിയാണി രണ്ടീസം മുട്ട പാല് പിന്നെ ഓരോരോ പരിപാടി ഓരോരോ ഡേസ് എത്രങ്ങാനം ടേസാണുള്ളത്
അതെ അതെ
കളറുകൾക്ക്ന്നെ പല നറ ത്തിലുള്ള ടേണ്ട് പിന്നെ ഫ്രൂട്സുകൾക്കുള്ള ടേണ്ട്
അതെ
അതൊക്കെ ആചരിക്കലും അറബിക് ഡേ മലയാളം ഡേ ഹിന്ദി ഡേ സംസ്കൃതം ഡേ എന്തൊക്കെയ ഡേകളാ ഓരോ ദിവസംല്ലാതെ മൊത്തം ഡേകളാ
അതെ അതെ നമ്മള് പഠിക്കുമ്പോ അങ്ങനെന്നും അല്ലല്ലോ
ഓ, നല്ലല്ല രസമാണ് പക്ഷെ ചില നേരത്തൊക്കെ നമ്മള അതിനോട് കുടുങ്ങം ചെയ്യും ഒന്നെങ്കിൽ ആ കളറ് ഡ്രസ്സ് ഇടാൻ കൊണ്ടും പറയും അല്ലെങ്കിൽ അത് രാത്രിഴച്ചാണ്ട് ഫ്ലിപ്കാർഡോ ഉണ്ടാക്കാനും പറയും അതുകൊണ്ട് ഞമ്മക്കും ഞമ്മക്കും പണിയാണ്
അതെ അതെ ശെരിയ
പിന്നെ, ഇങ്ങക്ക് എത്ര ആളാ?
എനിക്ക് രണ്ട് മക്കള്.
ആഹ് എത്രയല്ലാ വലുത് പഠിക്കണേ
ഓന് അഹ പ്രീഡഗിരി അതെ
രണ്ടാമത്തൊളോ
മൂന് ഒമ്പതില്
ആ
ഉം ഉം പിന്നെ ഈ യോഗ കുറിച്ച് പിന്നെ എന്തൊക്കയാ ഇതെന്നാണുള്ളെ യോഗാ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്
യോഗാ ദിനം ജൂൺ ഇരവത്തിരണ്ട്
ആഹ രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുവത്തൊന്ന് യോഗാ ദിനായിട്ട് പ്രഖ്യാപിച്ച്
അതെ ഇങ്ങള അവടൊക്കെ കുടുംബ്ര കുടുംബശ്രീ ഒക്കെ ഉണ്ടോ? ആഹ് അതില അംങ്ങാംണോ
ആണ് ആണ് അതില അംഗമാണ്, ഞാൻ പോവുന്നുണ്ട്.
ആ ഞാന അതില് സി ഡി എസ് മെമ്പറ ആാണ് അപ്പ ഞങ്ങക്ക് ഓ ഫീസില് പറി ണ മീറ്റിങ്ങും കാര്യങ്ങളും ഇതേപോലെ ഓരോ ദിനാചരണങ്ങൾകൊക്കെ പരിപാടികളും കാര്യങ്ങളോക്കെ ഇണ്ടാവാറ്ണ്ട്
ആ ഹാ ഹാ
ഞങ്ങക്കപ്പ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച്ചാ ഇണ്ടായിര്ന്നു
അതെ അതെ ആ ഹാ
അതൊരു ഡോക്റ്റായിര്ന്നു ഞങ്ങക്ക് ക്ലാസ് ഇട്ക്കാൻ വന്നിന്ന്
അതെ ആ നമ്മള് ഈ കുടു ആഹ് നമ്മളീ കുടുംബശ്രീയിലൊക്കെ ചേര്ന്നൊണ്ടും അങ്ങവായതുകൊണ്ടും ഒക്കെ നമു ക്ക് അറിവൊക്കെ ല്ലെ
ആഹ് കുറെ അറിവുകള് കിട്ടീട്ടുണ്ട്
ആഹ് കിട്ടിട്ടോ അതെ
ഞാനും അങ്ങാന്ന് മാത്ര ഉള്ളായ്നി പക്ഷെ അങ്ങനെ അയൽക്കൂട്ടത്തില് പോയോണ്ട് പൈസ അടക്കാ അങ്ങനത്തെ ഒരിതില്ലായ്ന്നു കാരണം എല്ലാം ഒരു മാസത്തേക്കുള്ളത് മൊത്തം ആയിട്ടണ്ട് അടിച്ചിടലേനു
ആഹ് ആഹ്
ഇപ്പൊ വാർഡ് വിഭജനം വന്നോണ്ടെ ഞങ്ങക്ക് ആദ്യം പതിനെട്ട് വാർഡുകളെ ഒള്ളേന്
ആഹ്
അതിപ്പോ ഇരുപത്തിമൂന്ന് വാർഡായി ഇപ്പൊ ഓരോ വാർഡിലേക്കും സി ഡി എസ് മെമ്പർമാര് വേണോല്ലോ
വേണം വേണം
അപ്പം അങ്ങനെ ഞങ്ങളെ വാർഡ് മെമ്പറ് ഇന്നെ പുടിച്ചണ്ട് ഇട്ട്
ആഹാ
പിന്നെ എല്ലാരും വോട്ട് ചെയ്ത് എലക്ഷൻ ചെയ്തണ്ടെ ക്കല്ലേ നമ്മളെ തെരഞ്ഞെടുക്കലും
ആന്ന് ആന്ന് ആന്ന്
അന്ന് എല്ലാരും എനക്കും തന്നെയാണ് ചെയ്തും ചെയ്ത് എനിക്ക് ഇതിനെ കുറി ച്ച് വല്യയൊരു ഐഡിയ ഇല്ലേന്നു പിന്നെ ഇതീക്കണ്ട് എറങ്ങി പ്രവർത്തിക്കാൻ തൊടത്തിയപ്പളാണ്
ആഹ്
ഇതിനെ കുറിച്ച് കൂടുതല് ഞാൻ അറിഞ്ഞത് ഇപ്പം ഏറെക്കുറെ എല്ലാരെയും അറിയും ചെയ്യാം എല്ലാ കാര്യങ്ങളും ചോയ്ച്ചാലും പറഞ്ഞ് കൊടുക്കാനൊക്കെ അറിയും
ആഹ് ആഹ് ആഹ് ഞാന് ആ പറ പറഞ്ഞോ പറ
ആഹ് അത് അത് കഴിഞ്ഞിട്ടാണെ ഞാൻ കൊറെ പേരെ പരിചയപ്പെട്ടു അങ്ങനെ ഞാന് ഞമ്മള് ചുറ്റുപാടുള്ള ഏരികൾക്കൊന്നും അങ്ങനെ പോവാറില്ല നാട്ട് നാട്ട്ക്കാരൊന്നും അറിയില്ലേന്നൂ നമ്മളിപ്പോ ഇങ്ങനെ ഒര് സ്ഥാനത്തിരിക്കുമ്പോ ഞമ്മക്കിപ്പോ ലോണ് എടുക്കാനാണെങ്കിലും ഓര് ത്ത് എന്തേലും സംരംഭം തൊടങ്ങണെങ്കിൽ നമ്മള് വഴിയാണല്ലോ ഇപ്പൊ എല്ലാ രേഖകളും പാസ്സാക്കി കൊടുക്കാൻ നമ്മളപ്പൊ ഒരു ഒപ്പിനൊക്കെ ഇപ്പള ഇപ്പളാണ് ഒര് വെല ഉള്ളത്
അതേ
ആഹ് അപ്പൊ അത് വയ് ഏറെക്കുറെ ഇവടുത്തെ ഇന്റെ ഹസ്ബൻഡിനും ഇവൽക്കൊക്കെ അറിയണം ക്ക് അറിയനാട്ടിം കൂടുതല് ആൾക്കാരെയൊക്കെ എനിക്കറിയാം
അതെ അപ്പ നമ്മളീ ഒര് കാര്യത്തിലെറങ്ങി തിരിച്ചോണ്ട് നല്ലൊര് ഗുണം ഉണ്ടായല്ലേ അതെ
ഇങ്ങള് കൂടീട്ട് കുറേ ആയോ
ഞങ്ങള് കൂടീട്ട് കൊറച്ച് നാളായി പക്ഷേ ഇതങ്ങോട്ട് തുടർച്ചയായിട്ട് പോയില്ല ഇത് വരെ ആഹ് കൊറേ ആൾക്കാര് വരത്തില്ല അങ്ങനൊക്കെയാകുമ്പൊ ഇതങ്ങ് ഓരോ ദിവസവും അങ്ങ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ കൂടാനും പറ്റത്തില്ലല്ലോ
ആഹ് ആഹ് ഇങ്ങള് മെമ്പറാണോ അതോ സെക്രട്ടറിയോ പ്രസിഡന്റോ
ഏ ഞാൻ സെക്രട്ട്രറിയാ പക്ഷെ ഞാന് അതീന്ന് ഇങ്ങ് മാറി പിന്നെ എനിക്ക് പ പറ്റത്തില്ല
ചെല നേരത്ത് ചൊറയാണ്
ചെല സമയത്ത് ഞാൻ പോയി വല്ലൊക്കെ എഴുതി കൊടുക്കും എന്തേലും എഴുതാന് ബുക്കിനാത്തൊക്കെയെ മിനിസ്റ്റ് ബുക്കിനാത്ത് എന്തേലും എഴുതാനുണ്ടെങ്കി ചെന്നെഴുതി കൊടുക്കും ആഹ് അ അതെ അതെ അതെ ഇപ്പൊ ഒരുപാട് പെന്റിങ്ങിൽ കെടക്കുവ
ഉം
ഉം ആഹ് ഓടിറ്റൊക്കെ കഴിഞ്ഞ്
ഉം ഇവിട്ത്തും കഴിഞ്ഞു
അതെയോ പിന്നെ ആഹ് ഈ അമ്മ ക്കീ യോഗെ യോഗ വച്ച് വല്ല ഈ കാല് വേദനക്കൊക്കെ എന്തെങ്കിലൊക്കെ ഇതുണ്ടോ? ചെയ്യാനൊക്കെ
കാല് വേദനക്ക്ണ്ട് ഞങ്ങക്കന്ന് പർഞ്ഞന്ന്ട്ട്ണ്ടായിര്ന്നു അതായത് ഞമ്മളെ രണ്ട് രാവിലെ എണീക്കുമ്പൊക്കെ നമ്മക്ക് കാല് നെൽത്ത് ചവ്ട്ടാനൊക്കെണ്ടാവണൊരു വേദനല്ലേ ആഹ് അയ്ന് നമ്മള് കാല് എണീറ്റാണ്ട് തള്ളവിരല് താഴ്ത്തി പിട്ച്ചാണ്ട് മടമ്പ് നമ്മള് പൊന്തിക്കൂല്ലേ
ആഹ് ആഹ് ആഹ് സ്ട്രെസ്സെയ്ത് ആഹ്
ശ്വാസം ഉള്ളിലോട്ട് വൽച്ചാണ്ട് ഇങ്ങനെ ആഹ് തള്ള വെരല്മ്മല് കാല് കുത്തിയാണ്ട്ങ്ങെ നി ക്ക മടമ്പ് പൊന്തിച്ചാണ്ട്
അഹ് അഹ് ആഹ്
ഇന്നട്ടാ മടമ്പ് താത്ത്ണേനൻസര്ച്ച് ഇൻഹൈൽന്ന് പർഞ്ഞാണ്ട് കാല് താത്ത
ആഹ് അഹ് അഹ്
അങ്ങനെ
അത് കൊറേ നേരങ്ങനെ
അല്ല ഒര് ഒരഞ്ച് മിൻറ്റ് ചെയ്താ മതി ഇന്നട്ട് പിന്നെ കാല് പൊന്തിച്ചാണ്ട് ആഹ് എ വലത് വശത്തേക്ക് രണ്ട് കർക്കം കർക്ക അതേ പോലെ റൊട്ടേറ്റെയ്താണ്ട് എടത് വശത്തേക്കും പിന്നങ്ങനെ വെര്ല് നമ്മള് മടക്കൂലേ
ആഹ് മടക്കും
ആഹ് അന്ന പോലെ ആദ്യം ഏഹ് വലത്തേ കാല് പിന്നെ എടത്തേ കാല്
ആഹ്
അങ്ങനേണ് കാൽ വേദനന്റെയും മടമ്പ് വേദനക്കൊക്കെ നമ്മള് ചെയ്യേണ്ടത്
എനിക്ക് നല്ല കാല് വേനയുണ്ട് കെട്ടോ ഞാനതാ അപ്പ ഡോ ക്‌ടറ്ടെ അഭിപ്രായൊക്കെ ആവുമ്പൊ നിങ്ങള് കേട്ടല്ലോ ക്ലാസ്സ് അതാ ഞാൻ ചോദിച്ചതങ്ങനെ പിന്നെ ഈ പെര് ഈ തരിപ്പിനോ കാല് തരിപ്പിനൊക്കെ പറഞ്ഞ് തന്നോ?
ആഹ് ഞാനാത് ചോദിച്ചാ വരാറുണ്ട് നിങ്ങൾക്ക് തരിപ്പുണ്ടോന്ന്
ആഹ് ആഹ്
ഇവിടെ എന്റെ ഉമമാക്കുണ്ട്
ഉണ്ട് ആഹ് ആഹ്
യൂറിക് ആസിഡോ
ആഹ്
യൂറിക്കാസിനുണ്ടോ
യൂറിക്കസിഡ് ലില്ല കുറവാ ഞാൻ നോക്കിയായിരുന്നു
ആഹ് തരിപ്പുണ്ടാവും ആഹ് നമ്മള്
ഞമ്മള് ഞമ്മള് നല്ല നല്ല പ്രായത്ത്‌ല് നമ്മള് നല്ലോണം പണിട്തേന്റെ റിസൾട്ടുകളാണ് ഇപ്പ കിട്ട്ണത്
അതെയതെ ഉം
റ്റ കാണിച്ചപ്പോ കിട്ടിയതാണ് കാരണംഞമ്മൾക്ക് ഞമ്മള് ചെറിയ പ്രായ ത്തിലെന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ പ്രസവം കഴിഞ്ഞാണ്ട് ഞമ്മള് പിന്നെ ഇപ്പളൊക്കേണല്ലേ ഈ റസ്റ്റ് കൊർച്ച് കൂടിയത്
അതേ യതെ
അന്നൊന്നും റെസ്റ്റ്ല്ലല്ലോ
ഇല്ല ഇല്ല
ഞമ്മൾക്ക് നമ്മളെന്നെ ഒക്കെ ണ്ടാക്കും താക്കൊക്കെ വാണം. അപ്പ ഞമ്മളന്നെ എറങ്ങി തിരിച്ച് എല്ലാ ഫുഡ്ഡ്ണ്ടാക്കാനും താക്കാനും
അതെ
അടക്കും അപ്പൊ ഞമ്മള് റസ്റ്റ്ട്ക്കണ്ട ടൈമില് ഇട്ക്കാഞ്ഞിട്ട് നമ്മള ഈ ഞരമ്പുകള്ണ്ടാവല്ലോ
ആ ഞരമ്പ് ആഹ്
ആ ഞരമ്പുകളൊക്കെ ഈ കുത്തിക്കൂടി വലിഞ്ഞ് ഈ രക്തോട്ടം കൊറയുമ്പളാണ് ഞമ്മക്ക് ഈ തരിപ്പ്
തരിപ്പാവുന്നെ ആഹ് ഹാ
അപ്പയ്ന് ഞമ്മള് നല്ലോണ്ണം ഈ മുത്താറി റാഗി ണ്ടല്ലോ ങ്ങളവിടെ എന്താ പറ്യല് ആഹ് റാഗി ഈത്തപ്പഴം പിന്നെ ഡയിലി ഓരോ മുട്ട നാടൻമുട്ടായാലത്രയും നല്ലത്
ആഹ് ഹാ
അത് കഴിക്കാ
ആ ഈ മുട്ടയുടെ വെള്ളയാണോ
വെള്ള നാടൻമുട്ടന്റെ രണ്ടെണ്ണക്കെ കഴിക്കും കുഴ പ്പല്ല നാടൻ മുട്ടൻ്റെ മഞ്ഞക്ക് കുഴപ്പല്ല ഒരു ദിവസം ഒരു മഞ്ഞൊക്കെ കഴിക്കാം, ക്ഷെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കയ് കൊഴിക്കുമ്പളാണ് ഞമ്മക്ക് ഗ്യാസിന്റെത് ക്കെ വരും. ഒരു ഒരു മഞ്ഞ കഴിക്കണോണ്ട് പ്രശ്ണല്ല
അതേയതെ ആഹ്
പിന്നെ മുട്ട അധികം കഴിക്കുന്നോൽക്ക് ചെലോൽക്ക് മറ്റേ പൈൽസിന്റെ അസുഖം വരും
അതെ ആഹ് ആഹ്
അതൊന്നുല്ലല്ലോ
ഇല്ല ഇല്ല അന്നേ ഓക്കെ
ശ്രദ്ധിച്ചാ മതി
ആ ശരി ഓക്കെ ആഹ്
പിന്നെ അതന്നെ മെയിനായിട്ട് അതന്നെ, പിന്നെ യൂറിഗാസിഡി ഉണ്ടെങ്കിലാണ് നമ്മള ഈ മുരിങ്ങ